ഹലോ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
സുഖായിരിക്കുന്നു
ആഹ് പിന്നെ ഇപ്പൊ നിങ്ങള് എവിടെ എന്താ പറയാ ഇന്നാള് ങ്ങള് പറഞ്ഞിരുന്നില്ലേ ഒരു എന്താ പറയാ പ്ലാവിന്റെ തൈ ആട് കടിച്ചിരുന്നൂന്ന്
ആഹ്
അത് ശരിയായോ ഇപ്പ മഴയായോണ്ടേ ചെലതൊക്കെ അങ്ങനെ തെളുത്ത് വരുന്നുണ്ട് അതുകൊണ്ട് ചോദിച്ചതാ
ആഹ് ഇപ്പം ഇണ്ടായി വര്ണ്ട്
ആഹ് അതേല്ലെ ഇവിടെ അതെ ഒരു മറ്റേ എഹ് റംബൂട്ടാന്റെ മരം ആകെ വെയിലായിട്ട് ഒണങ്ങിയിട്ട് ഇവിടെ ഇങ്ങക്കറീലേ ഭയങ്കര വെയിലാണല്ലോ?
ആഹ്
അപ്പൊ അത് ഫുള്ള് ഒണങ്ങിപ്പോയി ആഹ് ഒണങ്ങിപ്പോയി പിന്നെ ഇപ്പ തെളുത്ത് വരുന്നുണ്ട്
ആഹ്
അപ്പൊ എന്താ പറയാ ചെലപ്പം ഇണ്ടാവുമായിരിക്കും അതേപോലെ ഞാന്
അത് വെച്ചിട്ട് വെച്ചിട്ട് എത്ര വർഷായിണ്?
അത് വർഷം ന്നായി ഇണ്ടാവൂലായിരിക്കും അത് എനി എനിക്കറിയില്ല എനിക്ക് തോന്ന്ന്നെ അത് സാധാ തയ്യാന്നാ അതൊക്കെ വല്തായിട്ട വെല്ലതായി കായ ഒക്കെ തിന്നാൻ കഴിയോന്ന അറിയില്ല
ആഹ്
ഇൻക്ക അറിയില്ലട്ടോ
ഞങ്ങളേമ്മേ നല്ലോണം കായി പിടിച്ചിണ് നല്ലോണം കൊയ്യുണുംണ്ട്
ഓ അയ് ശരി ഇപ്പൊ അയിന്റെ ഒരു സീസണാ തോന്നുന്നുണ്ട്ല്ലേ?
ആഹ് അപ്പൊ സീസണാ ഇപ്പ ചെല സ്ഥലങ്ങളിലൊക്കെ പൊവ്ത്ത് വരലൊടിങ്ങിയല്ലോ?
ആഹ് ഇന്നലെ ഫ്രണ്ട് വിളിച്ചപ്പൊ ഫ്രണ്ടിന്റെ വീട്ടില് എന്താ പറയ കഴിഞ്ഞ പ്രാശ്യം കായിച്ചത് ന്ന് പറഞ്ഞു അപ്പോ രണ്ടോ മൂന്നോ കായ് ഇണ്ടായിട്ടൊള്ളു ഇപ്രാവിശ്യം രണ്ട് കിലോനോളം ഉണ്ട്ന്ന് പറഞ്ഞോള് അത്യാവിശ്യം നല്ലോണ്ണം കായികളുണ്ട് പഴ്ത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു
ആഹ്
അങ്ങനെ ഇതിമ്മലെങ്ങനെ ചെറുതായി ഇങ്ങനെ വരുന്നുണ്ടായിട്ട് വരുന്നുള്ളൂ
റ്റൊക്കെ ഇണ്ടാവണം മഴക്കാലം കഴിയുമ്പോക്കെ ആവൊള്ളൂ
ആഹ് അയ് ശരി ആഹ് ഞാനും അഹ് കഴിച്ചിണ്ടല്ലോ
ഇപ്പൊ കായി പിടിച്ച് വര്ണേ ഒള്ളൂ
ആഹ് പക്ഷെ മഴത്ത് നല്ലോണ്ണം പൂക്കളൊക്കെ കൊയൂലേ ഇങ്ങനെ കായ്കള്?
ഒരു മാർച്ച് മാസൊക്കെ ആവുമ്പോ പൂവ് ഇട്ടാൽ ഈ സമയവുമ്പോത്തേക്ക് പൊവ്ക്കും
ആഹ് അഹ് ശരി
ഇത് സ ഞങ്ങൾതെ എല്ലാ വർഷവും വൈകിയിട്ട വെര
ആഹ്
ഞങ്ങളെല്ലാ കാര്യങ്ങളും വൈകി വര്ണ വസന്തെങ്ങള
അതുകൊണ്ട് വസന്തായിരിക്കും വൈകിയാലും വസന്ത അവിടെ എന്താണ് സാവധാനം വന്നാലും എന്ത ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവാ പറഞ്ഞ പോലെ ഞങ്ങളവെട ആ മറ്റേ പാഷൻ ഫ്രൂട്ടിന്റെ വള്ളിയില്ലേ? ആഹ് അത് അഹ് ഞാന് ഇവട്ന്ന് ഇങ്ങനെ കൊഴിച്ചിട്ടിര്ന്ന ആ സൈഡിന്ന് ഇങ്ങനെ വല കെട്ടി കുഴിച്ചിട്ടിണ്ട് അയ്മലൊന്നും പൂവൊന്നും ഉണ്ടായില്ലട്ടോ? പിന്നെ ഈ ആ അപ്പുറത്തൊരു ബദാമിന്റെ ബദാമിന്റെ മര ഇണ്ടായിനല്ലോ അയിമല് പിന്നെ അയിമന്ന് ഇങ്ങട്ട് അത് മൊത്തം ഇങ്ങട്ട് തൂങ്ങിയിട്ട് അത് അയ്മല പൂക്കള്ണ്ട് പക്ഷെ എന്താ ചെയ്യാ മഴ പെയ്തിട്ട് ട്ട് തോന്നുന്നു ഒക്കെ ഇങ്ങനെ കൊയ്യ്ണുണ്ട് പൂക്കള് അതേപോലെ
ആ പൂക്കള് വീണ് പോവും കായി പുടിച്ചാല്
ഏഹേ അഹ് ശെരി
മേലത്ത് പൂവ് പോരു
ആഹ് അപ്പൊ അവിടെ കായന്റെ ആഹ് ഒരു ചെറിയ കുഞ്ഞു ആഹ് ഒരു ഇത്ണ്ടാവുമായിരിക്കും ആഹ് ആഹ് പ്പൊ അവിടെന്ന ഉണ്ടാവായിരിക്കും
ഉം
അതൊണ്ടായ ഞാൻ പറയാ നമ്മെ വീട്ടിലുണ്ടാവുന്നതിനൊരു നമുക്കൊരു വേറൊരിതല്ലേ നമ്മള് പൈസ കൊടുത്താൽ നമുക്ക് കിട്ടും പക്ഷെ എന്നാലും ഇത വീട്ടിലുണ്ടാവണന് വേറൊരിതാണല്ലോ
വിഷാംശല്ലാത്ത ഫ്രൂട്ട്സ് കഴിക്ക വീട്ടിലാവുമ്പോ
ഞാന് ഇന്നാള് അതേപോലെ ഒരു വെള്ളരിക്ക വള്ളി ഉണ്ടായിരുന്നില്ലേ അത് ഞാൻ പെരുന്നാൾക്ക് പോകുമ്പോ അയിമ്മലോ - കായിണ്ടായിരുന്നു ഞാനത് മറന്നുപോയി ഞാൻ ആഹ് അപ്പുറത്തുള്ള താത്താക്കക്ക് കൊടുക്കണം ന്ന് വിചാരിച്ചിരുന്നുന്ന് പിന്നെ ഞാനത് മറന് പോയി നമക്ക് ആ ശ്രദ്ധ- ധ വിട്ടുപോയി പിന്നെ വന്നപ്പോക്കും അത് ഇതായിട്ടുണ്ട് പിന്നെങ്ങനെ ആഹ് അന്ന് പറ കേട് അന്ന് കേടു വന്നണ്ടായില്ലേ പിന്നെ എനിക്ക് ഇനി ആവുല ത് വെക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറിച്ചില്ല പക്ഷെ ഇപ്പം എന്താ പറയാ ഈ മയ ആയിട്ടാരിക്കോ എന്ന് ചിഞ് ഇപ്പൊ അവിടെ വിത്തായിട്ട് ഉണ്ടായിക്കോളൂ
ആഹ് ശരി
പിന്നെ അതേപോലെ അവിടെ കുഴിച്ചിട്ടിരുന്ന കുറേ കുറേ മുന്നേ വാങ്ങി വിത്തിയായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരു ഷാറില്ലാത്ത അതൊക്കെ ഭയങ്കര ചുമ ഉണ്ടോ
ചുമ ഫേൻ ഇട്ടിട്ട്
അലർജീന്റെ പ്രശ്നം ഉണ്ടാവൂല്ലേ
ഉം
പൊടി പൊടി ഇങ്ങനെ ആഹ്
അങ്ങനെ ഭയങ്കര ചുമണ്ട് കൊല്ലി കാറ യിരിക്കൂലേ
ആഹ് ആഹ്
ആഹ് ശരി പിന്നെ അങ്ങനെയൊക്കെ ച്ചാ പിന്നെ ന്നാള് ങ്ങളരു ചാമ്പക്ക തൈ ഉണ്ട്ന്ന് പറ പറഞ്ഞിരുന്നല്ലോ പിന്നെ അവിടെ തേച്ചത് അതൊക്കെ പോയോ
ഇല്ല ഇവിടെ വേറെ ചെറുത് ഇണ്ടാവുണ്ട്
ഏ ഹ് അത് ശരി ഞാൻ പിന്നെ അവിടെ പിന്നെ അവിടെ തേ തേ പ്പൊക്കെ കഴിഞ്ഞല്ലോ മതിലിന് പക്ഷെ നിങ്ങളെ
ആഹ് ചാബക്ക മരത്തിന്റെ താഴേന്നെ ഒറെ വീട്മോളിച്ചിണ്ട് ഹലോ
ഇപ്പ ഐമ്മ കായണ്ടോ
ഇല്ലല്ല അല്ല ലാസ്റ്റിക് രണ്ട് ഉണ്ടായതൊക്കെ ഫുള്ള് നിറച്ച് കായുണ്ടന്നെ പുഴിക്കളായിരുന്നു
അഹ് ശെരി പുഴിക്കൾ ഉണ്ടാവുമ്പോ ഭയങ്കര കതിടല്ലേ ഇപ്പം
ല്ലോണ്ട് ആർക്കും കൊടുക്കാൻ പറ്റൂല
ആഹ് ഇപ്പം ഇവിടെ അട അടക്കപ്പായല്ലേ ഉണ്ടായിന് ഉണ്ടായിന് അയ്മല് അതിന്റെ ഉള്ളില് വെള്ളപുയുപ്പം ഒന്നാമത് മഴ ആയിട്ടാണോ എനിക്കറിയില്ല അങ്ങനെല്ല നല്ലോ പൊയത്ത് ഇങ്ങോട്ട് ഇതായി പോയിട്ടോ അതുകൊണ്ടായിരിക്കു ചിലപ്പോ പ്പ കുറച് മുന്നേ പറിക്കണായിരിക്കും
ആഹ്
വെള്ളം മറ്റേ അത് അത് മത കുരുപോലെ തന്നെയാണ് അതിന്റെ കാ മറ്റേ പൂഴും പു യ്ക്കള് അങ്ങനെ അറിയൂല നമ്മള് അയിമ്മ അങ്ങനെ പുഴി ഉണ്ടായില്ല ഇതുവരെ പക്ഷേ അത് അത്യാവശ്യം നല്ലോണം പൈ ട്ട് ഒരു ഭാഗംങ്ങോട്ട് ഒരു ഒരു തഞ്ഞ പോലെ ആകൂല്ലേ
ആഹ ക്കല ഉണ്ടാവ ഒരു ഭാഗം അങ്ങനെ ഇടാ ചതഞ് വന്നിട്ട് അയിന് ള്ള പുഴു ക്കള് വര
ആഹ് ആഹ് അതെ ഒരു വൈറ്റ് കളറൽല്ലേ പൂയ് ക്കളും അതുംങ്ങോട്ട് അറിയൂല അത് ഇ പണ്ടിന്റെ വീട്ടിലുണ്ടായിരുന്നുട്ട് ന്നിട്ട് ഞങ്ങള് ഫുള്ള് സുർക്കൽട്ടച്ച് ആ ആഹ് അയ് ശരിയ പക്ഷെ ഈ മറ്റേ ഫ്രൂട്ട്സ് മ ത്ത പുഴി ക്കളും അങ്ങനെ ങ്ങോട്ട് ചിലത് സാധനത്തി
ഏഹ്
ഇപ്പൊ ചാമ്പക്കൊക്കെ സുർക്കൽ ഇട്ടക്കുമ്പോളാണ് പിന്നെ പുയി ക്കള് ഇങ്ങനെ കാണുമ്പോ ള്ള പിന്നെ മനസ്സിലാവല്
! ! അല്ലെ ഇത് ശരിക്ക് സൂക്ഷിച്ച് നോക്കി യാ പൊട്ടിച്പ്പോ തന്നെ കാണും
ആഹ് ശെരി എന്റെ വീട്ടത്തേന്നെ അങ്ങനെയന്ന് ഇടെ ഉമ്മച്ചി ഫുള്ള് സു സുർക്കൽ ഇട്ടച്ച് അപ്പൊ പിന്നെ നമ്മളിങ്ങനെ കഴിക്കുമ്പോ നമുക്ക് ആ സുർക്കേൽ അത് കാണുവല്ലോ ചെ ഫുഡത്തെ നല്ല നമ്മളെ വീടു തോമ്പാടല്ലേ പൊയ്ക്കളള്ള സാധനങ്ങൾ നല്ലതാ അങ്ങനെയല്ല കൊഴപ്പല്ലാന്ന് പറയണേക്കാം ഹെൽത്തി ആണെന്ന് പറയും പക്ഷെ നമുക്കത് കഴിക്കാനും പറ്റൂല ളെ കണ്ടാ പിന്നെ ഹെൽത്തി ആണ് എന്ന് കഴിക്കൂലല്ലോ
ആഹ്
അതാണ് പിന്നെ അങ്ങനെ പിന്നെ മുരിങ്ങൊക്കെ ഉണ്ടാവുമല്ല ഞങ്ങളെ വീട്ടിൽ നിങ്ങളെ വീട്ടിൽ എന്തൊക്കെ കൃഷികളുണ്ട് വേറെന്തൊക്കെയുണ്ട്
കൃഷികളൊന്നുല്ല
ഏഹ് ആഹ് ശരി
ഉം
ആഹ് ഒരു സപ്പോർട്ട് മരം ഉണ്ടായില്ലേ
ആഹ് അയ്മൽ ഒരു കായുണ്ട്
അത് ശെരി സപ്പോട്ടമ്മ എന്താ പറയാ എന്റെ വീട്ടിലുണ്ടായിരുന്നു നിറച്ച് കായ് അത് മറ്റേ ഷീറ്റ് ഇട്ടിട്ട് ഷീറ്റിന്റെ ഇതുമേൽ ഇങ്ങനെ കായ വലിയ വലിയ കായ വുമ്പോ അത്ങ്ങോട്ട് തുരുമ്പ് പിടിക്കല്ലോ കറ്റാവുമ്പോം അതിന്റെ ചപ്പ് ചവറും ഒക്കെ വീ കിട്ട് ആ ഭാഗത്തുള്ള കൊമ്പുകൾ മൊത്തം വെട്ടി പക്ഷെ ഇപ്പോ നല്ലോണം കായ്കൾണ്ട്ട്ടോ ഇമല് ഏ
വല്യമാരായി പൊന്തിന്
വലിയ പെരും പെരുംമരായിട്ടുണ്ട് അതെന്റെ അഭിപ്രായം ഒരു പ പതിനാല് പതിനഞ്ച് കൊല്ലം മുമ്പേ ഒക്കെള്ളമരാണ് പതിനഞ്ചും നല്ലായിരിക്കും അതില് കൂടുതല ഉണ്ടാവും എങ്ങനെ
വലിയ കായായിട്ട് വരുവോ
ആഹ് വലിയ കായായി വരും ഇപ്പം ഈ ഇവിടെ എന്റെ ഹസ്ബന്റിന്റെ ഒരു ഫ്രണ്ട് ണ്ട് അവ അവനാവശ്യണ്ടാവുമ്പോ അവന് അവന് ഗൾഫിലാട്ടോ അവനു രും വരുന്ന സമയത്ത് അവിടെ പോയി എടുക്കാനുണ്ട് പറിച്ച് കൊണ്ട് വരാ കൊണ്ട് വ രാറുണ്ട്
ഉം
നമ്മുക്കൊന്നും ഇങ്ങനെ നമ്മുടെ വീട്ടിലിണ്ടാവുമ്പോ നമ്മുക്ക് അത്രത് ഇങ്ങ്ട്ട് ഒരു ഇഷ്ടണ്ടാവൂലല്ലോ പക്ഷെ ജ്യൂസ് അടിച്ചാ നല്ല രസട്ടോ ഷേ ഇക്കൊക്കാക്കി അടിച്ച് അടിച്ച് വെച്ചാല്
പാലൊക്കെ തരിച്ചാല ടേസ്റ്റ് ണ്ടാവാ
ആഹ് നല്ല ടേസ്റ്റ് ആണ് അതേപോലെ പിന്നെ പിന്നെപ്പന്താരുന്നു അതന്നെ ഉള്ളൂ വടെ ടുത്ത് കൃഷി ആ അവടെ കുറച്ച് താറാ താറാവ് താറാവുണ്ട് ഇന്റെ റബ്ബേ അയിന്റെ കഥ പറയണ്ട
ഏഹ്
ആ താറാവ് ത ആ മുട്ട ഇടാറുണ്ട് പക്ഷെ ആരും കഴിക്കലില്ല
ഏ
ഞങ്ങൾ ഞാൻ കഴിക്കലില്ല എനിക്ക് ഇഷ്ടല്ലവന മക്കളും കഴിക്കലില്ല പിന്നെ അ ഒ ഇപ്പൊ കഴിക്കൽ കഴിക്കോന്ന് അറിയില്ലട്ടോ കാരണം നമ്മള് അങ്ങനെ കൊടുക്കലില്ല ചെറിയ മോൻ പറഞ്ഞ് അത് കാക്കോ മുട്ട ഇടുക്കണ്ട അത് വിരിഞ്ഞോട്ടവടെ അതിമ്മെ ഇരുന്നോട്ടേന്ന് പറഞ്ഞ ഞാൻ സത്യം പറഞ്ഞാ ഈ അഞ്ചെണ്ണം കൊണ്ടെന്നെ പൊറുതില്ല ഇനിപ്പ വിരിഞ്ഞുണ്ടായി കോഴിക്കക്ക് വെച്ചൊടുത്തത് വിരിഞ്ഞുണ്ടായാതന്നെ
വിൽക്കാലോ കുട്ടേളെ
ആ മുട്ട വിക്കാൻ കഴീണില്ലേ പിന്നെ കുട്ട്യേളെ
ഉം
അങ്ങനെല്ല പക്ഷെ അവിടെ ഒ എങ്ങനെ മുട്ട അവന്റെ കടയില് കൊണ്ടകൊടുത്താ മതിയാവൂലെ അത്
ആഹ്
ആ ഇവിടെള്ള ആൾക്ക് ആൾക്ക് പിന്നെ അങ്ങനത്തെ ഇതൊന്നൂല്ല അവിടെങ്ങനെ ഫ്രിഡ്ജില് കണ്ടിരിക്കണം ന്നുള്ള ഒരിതാണ്ന്ന് തോന്ന്ണ്
ഉം
അങ്ങനെ പക്ഷെ ഞാൻ പറയാരുന്നു മറ്റേ മുട്ട വാങ്ങിയാ മതി മുട്ടന്റെ പീട്യേ പോയിട്ട് കോയിമുട്ട വാങ്ങിയാ മതിയാരുന്നു കോയി കാടമുട്ടെക്കെ ഉണ്ടല്ലോ ആ അങ്ങനെ വാങ്ങിയാ മതിയാരുന്നു എന്നാ പിന്നെ രാവിലെ കാ ട്ടക്കെണ്ടായാലും മദ്രാസ് പോകുമ്പോഴായാലും ഒക്കെ സുഖാണല്ലോ
ആ ആ ഇന്റെ മോനെ സ്കൂളിട്ട് വന്ന്ണ്
ആ അതാണ് അവരിങ്ങെശേ ഒരപശബ്ദങ്ങനെ കേക്ക്ണ് ണ്ട്
കാരണം ചിരി നിയന്ത്രിക്കാൻ കഴിയിണില്ല
അതെന്തേ എന്തോ തമാശുണ്ട് ഞാൻ വിളിക്കാട്ടോ ആ തമാശ ഒന്ന് പറഞ്ഞു തരണേ ഞാൻ വിളിക്കേ
ആ ആ ഇന്നാ ശരി സ്
നിങ്ങള് കെട്ടയ്ക്കാണീ ഇത് കെട്ടാവ്